ഹലോ
കേൾക്ക്ണ്ടോ
ഹലോ ആഹ് കേക്ക്ണ്ട് തൊട്ങ്ങി
ന്ന് പെന്താണ്
മൂത്തമ്മാനോട് ഇട്ത്തെരാം പറയ് ഹലുവ ഹലോ
മഴെന് കുറിച്ലേ പറയേണ്ടത്
ആഹ് മഴാ
ന്താണ് മഴാന്ന് പർഞ്ഞ നമ്മളെ എന്താ പറയാ
ട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്ക്ണ്ട്
ഉം ഇപ്പൊ ഇങ്ങനെ മഴ തൊടങ്ങില്ലേ മഴെടെ കാലം തൊടങ്ങി മഴ മെയ്, ജൂൺ മഴെന്റെ ഒരു കാലാണ് ജൂണ് ഇഞ്ഞുതല് മഴ തൊടങ്ങാണ്
ഉം കാലവർഷം തൊടങ്ങി തൊട്ങ്ങ് തൊടങ്ങ്ണ്ട് പലെട്ത്തും വള്ളല്ല്യ അപ്പൊ പിന്നെ
നമ്ക്ക് മഴ ഒരു അനുഗ്രഹായിറ്റ് വെരും
അപ്പൊ മഴാന്ന് പറഞ്ഞാതന്നെ നമ്ക്കൊര് പുത്തൻ ഉണർവ് നൽകും നമ്മള് ഈ എന്താ പറയാ മ മഴ് മഴ പെയ്താ തന്നെ നമ്മ്ള് പലെ പ്രകൃതിയ്ല്ള്ള ഒണങ്ങി കഴിഞ്ഞ മ മ മരങ്ങളൊക്കെ ഒന്ന് ഉന്മേഷത്തോടെ ന്ന്ക്കാന് മഴ എന്തായാലും പെയ്യണം നമുക്ക് പ്രകൃ പ്രകൃതിക്ക് മഴ വേ ഉം പ്രകൃതില് മഴ പെയ്യ്മ്പഴാണ് നമ്മ്ള് എല്ലാ സസ്യജാലങ്ങളും ഒരു ഉണർവ് ക് ട്ട്ണത് നമ്മക്ക് മനുഷ്യന്മാർക്കായാലും ഇപ്പങ്ങനത്തന്നെ ചൂടത്ത് ഒരു മഴ കി ട്ടാന്ന് പറഞ്ഞാല് അത് വല്യൊരു ഉണർവെന്നേണ്
ഉം ഉം ജലചക്ര വ്യൂഹ ജലചക്രത്തിന്റെ ഒരു പ്രധാന ഭാഗാണ് മഴ
ആഹ്
പ്പൊ നമ്മ്ള് സൂര്യന്റെ ചൂട് കാരണം ജലാ ശയങ്ങൾടെ ഉപരിതലത്തിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കപ്പെടുന്നത് മൂലാണ് നമുക്ക് മഴ ലഭി ക്ക്ണത് അ
ആഹ് അതെ അതെ മഴ പെയ്യാർഞ്ഞ മഴ ഇല്ല്യാതെ നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റ്ല്ല വെ കിട്ടണെങ്കി നമ്മക്ക് മഴ പെയ്യ് പെയ്യെന്നെ വേണം
ആഹ് മഴ നമ്മുടെ ഏഹ് ഉം ഹും വെള്ളത്തിന്റെ ഒരു സ്രോതസ്സ് തന്നെയാണ് വെള്ളം ലഭിക്കണെങ്കി നമ്മളൊരു മനുഷ്യന് ജീവന് വാണെങ്കി വെള്ളം അത്യാവശ്യാണ് ജീവിത അൻ
മഴ പെയ്താലേ ഞമ്മക്ക് നമ്മക്ക് നിലനിൽപ്പൊള്ളൂ മ നമ് ക്കെന്നെല്ല എതൊരു ജീവജാ
ഹലോ, അതെ ഒരു സസ്യ ത്തിനാണെങ്കിൽ പോലും വള്ളം വേണം മഴ വേണം
അയിഞ്ഞിപ്പോ എന്തൊരു ഇതിലെ എന്തൊരു ത് ജീവജാലങ്ങൾക്കും വെള്ളം കിട്ടിയാലേ അഹ്
ഉന്മേഷോം ഉണർവും ണ്ടാവോള്ളു
അല്ല മഴാന്ന് മഴ പെയ്യിപ്പിച്ചാലേ മഴ കൊറയാൻ തന്നെ കാരണം നമ്മള് മനുഷ്യരെന്നെ ആണ് പ്പം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് റോഡിന്റെ ഭയങ്കര വല്ല്യ ഫാക്ടറികളാ
ബല്യ വല്യ ബിൽ കെട്ടിടങ്ങളും അതും ഇതും പണിത് മാണ്ടാ റയ് മ്മാക്ക് വാണ്ടേലോ പർദ്ദ മാണ്ട പർദ്ദ വടണ്ട് ഡാത്തെന്നെണ്ട് ങ്ങള് പോരി ങ്ങക്ക് എന്താ കളറ് വാണ്ട്യെ വാണ്ടെ ന്നാ വാണ്ടന്നറിയണം.
നമ്മളെന്നെ നശിപ്പിച്ച് കളയാണ് നമ്മള് നമുക്ക് മഴ കിട്ടാനുള്ള എല്ലാ
ആഹ് അതെ അതെ മഴയില്ലെങ്കി നമ്മുടെ ഭൂമി ഒരു മരുഭൂമി ആയി മാറും. ഹലോ ഇക്കി പർദ്ദയൊന്നും മാണ്ട കുട്ട്യളെ
മഴാന്ന് പറഞ്ഞാ തന്നെ നമുക്ക് പ്രകൃതീടെ ഒരു എന്താ പറയാ പ്പത് പ്രകൃതി ഒരു പച്ചപ്പ് നിറഞ്ഞ് കാണെങ്കി തന്നെ മഴ പെയ്യണം മഴ
പിന്ന ച്ടാത്തന്നെ ണ്ട്.
വളരെ സു സുന്ദരമാണ് ഉ മഴ നമ്മള് ആസ്വദിക്ക.
ങ്ങളെ വ്ടെ ന്നിട്ട് മയന്റെ ശബ്ദങ്ങളൊക്കെ നമ്മൾ ക്ക് വലിയൊരു ഉണർവ് ലഭിക്കും മഴ ആദ്യം മണ്ണിലേക്ക് ഇച്ച് വാണ്ട പർ റ്റി വീഴുമ്പോ നമുക്കൊരു സ്വന്തം തന്നെ.... മണ്ണിൽ നിന്നും ലഭിക്കും. താത്താക്കൊരൂട്ടം ണ്ട് വടെ
അത് നമുക്ക് നല്ലൊരു ശ് ഭയങ്കര നല്ലൊരു സുഗന്ധാണ് നമുക്ക് പ്പല്ലാവർക്കും മണം മഴ പെയ്യുന്ന
ശരി ആഹ് അതെ അതെ. മഴ ആശ്വാസമാണെങ്കിൽ കൂടി മ ഴ ദുരി ദുരന്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട് വേ മഴ ഏ കോരി ചൊരിഞ്ഞ് പെയ്യുമ്പോ നമുക്ക് പല പ്രകൃതി ദുരന്തങ്ങൾക്കും മഴ കാരണമാകുന്നുണ്ട്.
ഒക്കം തേപോലെ പലേ മണ്ണിടിച്ചില്
അയിന കൊണ്ടു പഠിക്കോല് ആഹ് ഒരുപാട് വീടുകളെല്ലാം നഷ്ടമാവും.
ആഹ്അതെ അതെ.
ത്ത മാറ്റമല്ല പല പലർക്കും പല വികാരങ്ങളാണ് മയേനെ കുറിച്ച്ണ്ടാക്ക അതായത് ന്ന് മഴ പെയ്യുമ്പോ അത് വേനൽ ചൂടിന്
ഒരാശ്വാസാണ്. അതെന്നാ ക്കണ്ട് ക്ക് കല്യാൺത്തിന് കിട്ടിയതും ഓള്
ഇപ്പ കർഷകരെ സംബന്ധിച്ചാണെങ്കി കർഷകർക്ക് മഴ ഒരു വൽ ല്യൊരു അനുഗ്രഹാണ് വിള വിളവക്കൾക്കും കൃഷിക്കും ജീവനൊക്കെ നൽകണങ്കില്.....
ത്തൊന്നും ഏ കർഷകര് അധികവുംഎഹ് പയറാണ് കൃഷി ചെയ്യല് അപ്പോ പയർ... ഞ് മയ എഹ് ഒരു തോതിൽ കുറച്ച് തോ തില് മയ അത്യാവശ്യമാണ്......
അതുമൂലമാണ് പയറ്.... ഉം നല്ല പോലെ വിളവെടുക്കാ മ്മക്ക് പറ്റുന്നത്..
അതന്നെ പ് കർഷകർക്കാന്ന് മയ കൊണ്ട് കൂടുതല്..... ഒരാശ്വാസം കിട്ട അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മയ കൂടിയാല... വരുടെ വിളകള് നശിക്കും അതേപോലെ..... അവർക്ക് കൃഷിനാശൊക്കെ വന്നാ അവർക്ക് അവരുടെ സമ്പാദ്യത്തിന് വളരെ..... ഴിവുണ്ടാവും അ മയ കൂ ണ്ട്..... മയ കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട് ദോഷങ്ങളു
ദോഷങ്ങളുണ്ട്
ക്ക് ജീവിക്കാനും പറ്റൂല
മയ മ്മടെ വെള്ളത്തിന്റെ ഒരു സ്രോ പ്രധാന സ്രോതസ് തന്നെ മയയാണ് അതുമൂലം അമക്ക് വ മഴ അത്യാവശ്യാണേനു
അതെ നമുക്ക് മയ മയയില്ലെങ്കി വെള്ളം ഇല്ലെങ്കി ഇപ്പ തന്നെ നമ്മളീ ചൂടത്ത് നമ്മളോരുപാട് ബുദ്ധിമുട്ടി നമുക്ക് വെള്ളത്തിന്റെ കുറവായിട്ട് നമ്മള് കിണറകിലും ഒക്കെ പായലുകള് റുണ്ട് മഴക്കാലത്ത് അതുപോലെ തന്നെ രോഗങ്ങള് മഴക്കാലത്ത് രോഗങ്ങള് കൂടുബോ
ഒരുപാട് പടരുന്നുണ്ട്ണ്ട് ഉം മയ
ആഹ് നമുക്ക് മയ ചൂട്‌ അയി പിന്നെ ഗുതുഗുലൊക്കെ പോവാന് മയവെള്ളം സംഭരിച്ച് നമ്മളവരെ കുളിപ്പിക്ക അതേപോലെ തന്നെ മായവെള്ളത്തില് കളിച്ചിട്ട് അവർക്ക് അസുഖങ്ങളു വരും അങ്ങനെ
ആഹ് അതെ
പിന്നെ ഉണങ്ങി കിടക്ക്ന്ന മണ്ണില് മയ ഇങ്ങനെ വെയ്കുമ്പോ ആ ഒരു മണം നമു അതെല്ലാവരു നബ വയൽനൊരു മണ
വരത്തും മണ്ണിന്റെ മണം അപ്പോളാണ് നമ്മള് അറിയണത് പോലും
മ്മടെ കേരളത്തിന്റെ സൗന്ദര്യം തന്നെ അതന്നെ ഒരു പച്ചപ്പാണ് അപ്പൊ ആഹ് പച്ചപ്പ് നിലനിർ ത്തണങ്കില് മയ എന്തായാലും വേണം ഈ തുലാ വർഷം ന ഇടവം പ്പാതി ഇതൊക്കെയാണ് മ കേരളത്തില് മയ ലഭിക്കുന്ന രണ്ട് കാലവർഷാണ് ഈ ഇടവപ്പാതി തുലാ വർഷം
ആഹ് അതെ
അതേപോലെ ആ ഒരു സമയത്ത് നമുക്ക് ഈ വെള്ളച്ചാട്ടങ്ങള് പുയകള് കിണറകൾക്കൊക്കെ കാണാൻ തന്നെ എന്താ പറയാ നല്ല ഭംഗിയായി
ടാ കൊല്ലല്ലേ
അതേപോലെ മയനെ കുറിച്ച് കൊറേ കവികള് കൊറേ കവിതകള് അതേപോലെ വിവരണങ്ങള് ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോ തന്നെ പുസ്തകങ്ങള് നമുക്ക് വായിക്കുമ്പോ നമ്മളെ മനസി തന്നെ നമുക്ക് മയ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് പച്ചപ്പാണ് നമ്മള മനസ്സിലൂടെ കട വര
ആഹ് അതെ
അയ്നിപ്പ നമുക്ക് എന്തൊരിതായാലും നമുക്ക് മയന്ന് പറയുന്നമ്പോ തന്നെ നമുക്ക് ഏഹ് ചൂടുന്നൊരാശ്വാസം അതേപോലെ കൃഷികൾക്ക് കൃഷികൾക്കൊക്കെ നമുക്ക് മഴ ഇല്ലാതെ നമുക്ക് പറ്റില്ല കാരണം കൃഷികള് ഒരു മരങ്ങള ഇത് വളരണമെങ്കിൽ മഴ അത്യാവശ്യമാണ്
ആഹ് അതെ അതെ
നമ്മള് മഴ പെയ്യാനുള്ള എല്ലേലും നമ്മള് തന്നെയാണ് തടസ്സപ്പെടു
തടസ്സപ്പെടുത്തുന്നത് നമ്മള് മരങ്ങള് മുറിച്ചി ട്ടും വലിയ കെട്ടിരങ്ങൾ പണിതിട്ടും ആഹ് മര മരങ്ങളും ആഹ് ആണ് നമ്മുക്ക് മഴ വർഷിക്കാനുള്ള ഏക മാർഗങ്ങള് പച്ചപ്പാണ്
കേരളം എന്ന് പറഞ്ഞാൽ തന്നെ കേരളം ന് പറഞാല് നമുക്ക് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് അപ്പൊ അവിടെത്തന്നെ നമുക്ക് മഴ മഴ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മഴ ലഭിക്കും ഒരു ഭാഗം കടലും ഒരു ഭാഗം നമുക്ക് പച്ചപ്പും അങ്ങനെയാണ് ഇത് കേരളം നിലനി അപ്പൊ മഴ കൂടിയാല് കടല് നമുക്ക് കരയിലേക്ക് അതെ അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വന്നിപ്പോ രണ്ടായിരത്തി പതിനെട്ടില് ഇണ്ടായ വ വെള്ളപ്പൊക്കം മണ്ണിടിച്ചില് അതൊക്കെ നമുക്ക് മഴ അധികം ലഭിച്ചതൊരു മയ ഉം അധികം ലഭിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ മൺജപ്പ് ഒരുപാട് പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു അത് കാരണം
ആഹ് അതെ ജീവനങ്ങളും ആഹ് പാർപ്പിടങ്ങളും ഒക്കെ നഷ്ടപ്പെ ട്ടു ആഹ്
അത് നമ്മള് വാർത്തകളൂടെ മഴ കാരണം നമ്മള് നമ്മളെ ഒരുപാട് സാങ്കേതിക വിദ്യകള് ഇല്ലാതാവും കാരണം മയ വന്നാ നമ് ക്ക് നമ്മളെ വാർത്ത വി മയൊക്കെ തകരാറിലാവും നമുക്ക് മമ് അതൊക്കെ തടസ്സപ്പെടും അങ്ങന് ത്തെ കൊറേ ബുദ്ധിമുട്ടുകളും മയകൊണ്ടിണ്ട് നമ്മളെ ആഹ് ഗതാഗതം വെ റോഡിലൂടെക്കെ വെള്ളായിട്ട് അതക്കെ നമക്ക് നഷ്ടപ്പെടാന് അങ്ങനെ യാത്രകൾ മൊടങ്ങും നമ്മടെ ജോലി നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറി അതൊക്കെ നഷ് നഷ് അതൊക്കെ കേ കേടു വരാന് നമ്മളെ നമുക്ക്ങ്ങനെ ജോലി
ചുരുക്കി പറഞ്ഞ മഴ ഏഹ് അത്യാവശ്യമാണേനു അമിത മിതമായ നമുക്ക് പ്രശ്നമാണേനും
നമുക്ക് അത്യാവശ്യം ഒരു മയവേണേനു പക്ഷെ നമുക്ക് മയ
നമ്മളെ സമയം ഗതാഗതൊ ഒക്കെ തടസ
തടസ്സപ്പെടും ഉം
അതിപ്പൊ ചെറിയൊരു ജീവജാലങ്ങൾക്കായാലും നമക്കത് പോ പേ വളർ ന്ന് വരണംന്നുണ്ടെങ്കില് നമുക്ക് മയ അത്യാവശ്യാണ് അപ്പ മഴ ഇല്ലാതെ കഴിയൂല്ല കാരണം നമുക്ക് തന്നെ നമ്മളെ ശരീരത്തിതന്നെ നമുക്കൊരു ഉന്മേഷം കിട്ടണെങ്കില്. നമക്ക് ജീവിക്ക
വെള്ളില്ലാതെ നമുക്കൊരു മനുഷ്യന് ജീവിക്കാന്
കഴിയില്ല നമ്മ മനുഷ്യന്ന്നല്ല ഏതൊരു ജീവജാലങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. സസ്യജലാദികൾക്കാണെങ്കിലും അവര്ടെ നെലനിൽപ്പിന് ഏഹ് വെള്ളം അത്യാവശ്യമാണ് മണ്ണിന്റെഅടി മണ്ണിലും. വെള്ളം ഉണ്ടെങ്കിലെ
ന്ന വെള്ളം നമക്ക് ഒരുപാട് കൊതുകൾ മുട്ടയെക്കിട്ടെ അതീന്നൊക്കെ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്.
വരുന്ന്ണ്ട്.
മ മഴവെള്ളം ഇങ്ങനെ സംഭരിച്ച് വെക്കണോരുണ്ട്. നമുക്ക് ഒരു ഒരു വർഷത്തെ ത്തിന് മേലെ നമ്മള് മഴവെള്ള സംഭരണികള് ഇണ്ടാക്കീട്ട്. അതിന് നമ്മള് മഴവെള്ളം സംഭരിച്ചിട്ട് നമ്മക്ക് അടുത്ത വർഷത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ പലേ സാങ്കേതികവിദ്യകളും നമുക്കിപ്പോ ഇപ്പം നിലവിലുണ്ട്.
ഇപ്പൊ നിലവിലുണ്ട്. ആ പണ്ട് കാലത്ത്. ആഹ് മഴവെള്ളം സംഭരിച്ചു തന്നേരുന്നു പല ആഹ് ആളുകളും ജീവിച്ചിരുന്നത് തന്നെ.
അവരൊക്കെ എവടെ പോയാലും പൊയാ കെണറ് നമ്മള് ഇവിടെ പോല് പോല്ത്തിതന്നൊ
ആ വ കൊറേ ദൂരം സഞ്ചരിച്ച്. അവര് വെള്ളം കണ്ടെത്തിയിരുന്നത്.
ആ അതെ അതെ
മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മഴ വരാനുള്ളത് നമ്മൾ തന്നെ ഒരുക്കിയിരുന്നു. ഇത് നമ്മള് വെട്ടി നശിപ്പിക്കുന്ന മരം പോലും വെച്ച് പിടിപ്പിക്കുന്നില്ല.
ഉം അതെ ഒരു മരം ആ നശിപ്പിക്കുമ്പോൾ നമ്മള് ഒരു നൂറ് റ് മരം എങ്കിലും നടണം എന്നാലേ ഒന്നെങ്കിലും പിടിച്ചു കിട്ടോള്ളു.
അതെ